ഹലോ
എന്തൊണ്ട്
ഹലോ
ഹലോ
ആ പറഞ്ഞോ കേക്ക
ആ എന്തുണ്ട്
സുഖം തനിക്കോ
ആ കൊഴപ്പ ഇല്ല
ഉം ഓക്കെ ഓക്കെ കൊഴപ്പല്ല ആ ചെറിയൊരു ചാറ്റല് ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല അവടെയോ
ഇവടെ മഴക്കോളുണ്ട് ഇതുവരെ പെയ്ത് തോന്നില്ല നല്ല കാറ്റെക്കെ ഉണ്ട്
ആ ആ ആ
ആ പിന്നെ
എവിടെയാ ഇവടെ ഉണ്ട് നിങ്ങള് എവിടെയ ഉള്ള
ഞാനിവിടെ ഇപ്പ ഞാൻ ഏ പഠിക്കുവാടാ
ഓക്കെ ഓക്കെ നേയ്സിങ് ആയിരിക്കും ആ ഓക്കെ
ആ പിന്നെ എന്തുണ്ട് സുഖവാണോ
സുഖാണ് സുഖാണ്
ആ കൊഴപ്പ ഇല്ല എന്തേ അവടെ എല്ലാരും
എല്ലാരും ഇവടെ ഉണ്ട്
എവിടെ വീട്ടിലാന്നോ അതോ എന്തേലും പഠിക്കുവാന്നോ
ങ് പഠിക്കുവാ
ഹോസ്റ്റ്ലിലാണോ പഠിക്കുന്നെ അതൊ പി ജി
ഹോസ്റ്റ്ൽലാ ഹോസ്റ്റൽലാ
ആഹ് എങ്ങനെയുണ്ട്?
കൊഴപ്പോന്നുല്ല
എന്തിന് വേണ്ടിട്ട് ആണോ? ഞാന് നഴ്സിംങൊന്നല്ല അല്ലാതെ ങ് ഡിഗ്രി കൂട്ടത്തെ ഒരു കോഴ്സാണ്
ആഹ് ഓക്കെ ഓക്കെ
കാപ്പിക്കെ കുടിച്ചോ?
കാപ്പി കുടിക്കണം കുടിച്ചില്ല
ഓക്കെ
ആഹ് അവിടെയോ
ഇവിടെ കാപ്പി കടിച്ചു കഴിഞ്ഞു
ആഹ് പിന്നെ ആഹ് കൊറച്ച് ഉറക്കെ പറയൂടാ കേക്കുന്നില്ലട
ഓക്കെ ഓക്കെ ഓക്കെ
ആഹ് കൂട്ടാരെക്കെ എന്തിയേ
എല്ലാരും ഇവിടെ ഇണ്ട് എല്ലാരും ഏഹ് കാപ്പി കുടിച്ച് ക്ഷീണത്തി കെടന്നുറങ്ങുന്നു
ആഹ് പിന്നെ
അവിടെയോ?
ആഹ് ഇവിടെ എല്ലാരും അങ്ങ് ഇങ്ങൊക്കെ ഇരിക്കുന്നു
ആഹ്
എക്സാമാണേ
ആഹ് ഹ ഓക്കെ
ഓ എല്ലാരും പക്ഷേ ഇവിടെ ഉറക്കാട്ടോ കഴിഞ്ഞിട്ട്
അത്ശരി
ആഹ് പിന്നെ വീട്ടന്നൊക്കെ വിളിച്ചോ
ആഹ് വീട്ടീന്നൊക്കെ വിളിച്ചു
ഉം എന്താ പറഞ്ഞേ
എന്ത് പറയാൻ മഴയുണ്ടോ പഠിക്കുന്നുണ്ടോ ഇതൊക്കെ ചോദിക്കുന്നു
എന്നിട്ട് പഠിക്കുന്നുണ്ടോ?
പഠിക്കുന്നൊക്കെയുണ്ട് ഉം
ഉം എത്രാമത്തെ ഇഴറാ
ഞാൻ തേടിയർ ഉം ഒരു വർഷം കൂടെ നിന്നാ മതി
ആഹ് എങ്ങനേലും പഠിച്ച് പാസ്സായി ഇറങ്ങി പോവാൻ നോക്ക്
അതെ അതെ നിങ്ങളോ?
ഞാനിപ്പം സെക്കൻഡിയറ്
ഉം ഉം
പിന്നെ പാടുണ്ടോ?
ഏയ് വലിയ കുഴപ്പൊന്നുമില്ല നഴ്സിംഗ് അല്ലേ ആഹ് സിമ്പ്ളാ
പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ള രീതിയില് എല്ലാരും പറയുന്നേ ആഹ് ആഹ് നല്ല പഠിപ്പിയാന്ന് തോണന്നല്ലോ
ഏയ് അങ്ങനൊന്നുമല്ല ഒരു ആവറേജ്.
ഉം പിന്നെ ഏഹ്.
വീട്ടീന്നൊക്കെ വിളിച്ചോ?
വീട്ടിലൊക്കെ വിളിച്ചു മുമ്പേ ഒന്ന് വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞ്. ആ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു അവരെന്തോ തിരക്കിലാണ്.
ആണല്ലേ.
പൊറത്താണോ.
എന്തോ.
പൊറത്താണോ.
ആഹ് പൊർത്താ പൊർത്താ.
നിങ്ങക്ക് ഔട്ടിംഗ് ഒക്കെ ഉണ്ടോ ഡെയ്ലി.
ആഹ് ഞങ്ങൾക്ക് എല്ലാ ദിവസം ഔട്ടിങ് ഉണ്ട്
ആഹ്. എത്ര മണി എത്രെ മണിയാകുമ്പോ ഹോസ്റ്റലേകേറണടാ.
ഞങ്ങക്ക് ഒമ്പത് മണി പത്ത് മണി ടൈമിൽ കയറിയ മതി ഗേറ്റ് ഒന്നും പൂട്ടത്തൊന്നുല്ല.
ആ ഫ്രീഡമായ ബാംഗല ബാംഗ്ലൂർന്നോ പഠിക്കുന്നേ.
ആഹ് ബാംഗ്ലൂരാ.
അതുകൊണ്ടാ കേരളത്തിലെ പിള്ളേെരെക്കെ ഒന്നും ബാംഗ്ലൂരിട്ട് വിടാൻ ഭയങ്കര മടിയ പേരൻസിനൊക്കെ. ബാംഗ്ലൂർ ഇങ്ങനെ. ധൈര്യമില്ല നമ്മളിങ്ങനെ പിള്ളേർ സാധാരണ ഒരു കോളേജ് ആകുമ്പോൾ ഇത്ര. ആ ഹോസ്റ്റൽ ഒക്കെ ആണെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ഉള്ള കോളേജിലാണെങ്കിൽ. ഇയൊരു മാക്സിമം ആറു മണി ഏഴു മണിയൊക്കെ ആകുമ്പഴത്തേ ഗേറ്റ് പൂട്ടി പിള്ളേരെ. പഠിക്കൻ ഇക്കിയിരുത്തണം ഇതിപ്പം. പാതി മുക്ക കോളേജിൽ ഇപ്പം മറ്റേ ഒമ്പത് മണി പത്ത് മണി വരെ. പിള്ളേരെങ്ങ
നിങ്ങളിപ്പ പറഞ്ഞ കാര്യമാണെങ്കിൽ കേരളത്തിൽ നടക്കും. ബാംഗ്ലൂര് എങ്ങനെയല്ലേ ബാംഗ്ലൂരിൽ നിങ്ങൾ വേണേ പഠിച്ചാൽ മതി ആ ഒരു സെറ്റപ്പേ ഉള്ളു.
അഹ് ബാംഗ്ലൂരിൽ നല്ല കോളേജ്ണ്ടല്ലോ അങ്ങനെ എഴ് മണിക്ക് ആറ് മണിക്കൊക്കെ ഗേറ്റ് പൂട്ട് നല്ല നല്ല വാർഡനുള്ള ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾക്ക്. അഒരു ഫോണൊക്കെ വാങ്ങി വെച്ച് പഠിക്കാൻ പറയും അന്നാലേ പിള്ളേര് പഠിക്കത്തുള്ളൂ അല്ലാതെ പിള്ളാരെ ഇങ്ങനെ ഇറക്കിട്ട ഇറക്കിവിട്ട പിള്ളേര് ഇപ്പോ അറിയാല്ലൊ ല്ലോ ബാംഗ്ലൂരാണല്ലോ കൂടുതലും മറ്റേ കഞ്ചാവ് അങ്ങനത്തെ-
അത് എല്ലാരേും ചിന്ത ചിന്താഗതി മാറ്റിയാ മാത്രം മതി.
ചിന്താഗതിയോന്നല്ല എന്നാലും.
അല്ല അങ്ങനെയല്ല എന്നാലും കേരളത്തിൽ കേരളത്തിലുള്ള എല്ലാവരും പറയും ബാംഗ്ലൂരു ആണ്. സാധനം ബാഗ്ലൂർ.
ആണ് അതില്. പഠിക്കാൻ പോയ പിള്ളേരെ എവിടെയായാലും പഠിച്ച് രക്ഷപ്പെടും ആ മറ്റേ ന ആഹ് നല്ലവരുണ്ട് മോശം ആയവരും ഉണ്ടല്ലോ.
ആഹ് അത് അങ്ങനെ. അങ്ങനെ കുഴി ചാടാതിരിക്കാൻ നോക്കുന്നത് നമ്മുടെ നമ്മളല്ലേ.
കുഴിചാടിയ പിന്നെ കയറി വരാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്.
ആഹ് കുരു ചാടിയ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ കേറിവരാൻ. അതായത് ചിന്തിക്കുക പോലും വേണ്ട.
ആഹ് അങ്ങന ഒന്നും പോവില്ലാട്ടോ.
ഏ്ഹ് ഇല്ലില്ല. നമ്മള് അങ്ങൻത്തെ ആവശ്യ ഇല്ലാത്ത പരിപാടിയൊന്നും നമ്മള് പോവാറില്ല.
അങ്ങനെ ഒന്നും പോവലില്ല. വീട്ടില് പൈസ ഒക്കെ കൊടുത്തര് അച്ഛനും അമ്മയും ഇരിപ്പുണ്ട് അവരെ ഓർക്കണം ഓക്കെ.
ആഹ്.
ആ പിന്നെ.
പിന്നെ നിങ്ങടെ കോളേജി പരിപാടികളൊക്കെ ഉണ്ടോ?
ആഹ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നുണ്ട് ഡി ജെ പാർട്ടി ഉണ്ടായിരരുന്നു നൈറ്റ്.
ആണ്ല്ലേ
ഉം ഇവിടെ ഇപ്പം ഹ് കഴിഞ്ഞ മാസാണെങ്കി ഇവിടെ ഫോർത്ത് ഡേഴസ് ആണെങ്കിൽ ടൂർ പോയതാ ഇന്നാലും അയ്ന്റേതായിട്ടുള്ള ഒരു അവര് പോവുക. അതുകൊണ്ട് നേരത്തെ പ്രോഗ്രാം നടത്തിയതായിരിക്കാം. പ്രോഗ്രാം ഉൺ
ആഹ് ആ എങ്ങനെ ഉണ്ടായിരുന്നു.
എങ്ങനെ ഉണ്ടായിന്ന ചോയ്ച്ചാ കുഴപ്പൊല്ല. നല്ലായിരുന്നു നല്ല ഇതായിട്ട് പോയി.
താണ്ട്ല്ലെ
അവിട്യാെ
ഇവിടെ ഞങ് ക്ക് ആ അടുത്ത മാസൊ അടുത്ത മാസം ആദ്യമേ ഒഴി ഈ മാസം അവസാന ആണ്ടെ ഞങ്ങടെ സീ ബീ എസിന് ഗ്രാജുവേഷൻ ആണ്.
ആഹ്
അപ്പം പിന്നെ ഞങ്ങക്ക് ജൂനിയേഴ്സ് വന്നിട്ടുണ്ട്. ജൂനിയേഴസ്. ന്റെ ലാം ലൈറ്റി ഉണ്ട്. അത് രണ്ടും ഒരുമിച്ച് നടത്താന്നൊക്കെ
ആഹ് എക്സാം എന്ന് എന്നാടാ
എക്സാം ജൂലൈ മാസം ഉണ്ട്. ജൂലൈല് ഉണ്ടെന്ന് മാത്രേ പറഞ്ഞിട്ടുള്ളൂ കൺഫോമാക്കിട്ടില്ല.
ആഹ് പിന്നെ ഇനി എപ്പഴാ കെടക്കുന്നക്കെ
കെടക്കുന്ന ഫുഡ് ഏ ഒരു എട്ട് മണി
ഉം
ഉം നമുക്ക് എപ്പളും വെളിയിൽ കഴിക്കാ നമുക്ക് എപ്പളും വെളിയി പോയൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ.
ഏഹ് തീറ്റാ നമ്മടെ പൈസ ഇല്ലല്ലൊ.
അതെ എങ്ങനെയാ വീട്ടുകാരെ എപ്പളു എപ്പളും വിളിച്ചു ചോദിക്കുന്നെ.
അതെ അതെ
ആഹ്
ആഹ് പിന്നെ എപ്പൊ കെടക്കു ഇന്നട്ട്.
ഒരു ഇല്ല ഒരു പത്ത് പന്ത്രണ്ട്. ഒരു മണി കൊറ്ച്ച് പ്രൊസീജിയർ ബുക്ക് ഒക്കെ എഴുതാ ഉണ്ട്.
ആ
ഉം അങ്ങനെ
പിന്നെ
ഇങ്ങളെ നിങ്ങളെ എത്ര മണിക്കാ നടക്കുന്നത്.
ഇപ്പൊ രണ്ട മൂന്ന് ദിവസമായിട്ട് ലേറ്റ് ആയിട്ട കിടക്കുന്നെ നേരത്തെ കഴിഞ്ഞ ഇടക്ക കഴിഞ്ഞ നേരത്തെ എട്ടര എട്ട ഒമ്പതു മണി നേരത്തെ ഇപ്പം ആഹ് ഇപ്പം താമസിച്ച ഇപ്പ നേരത്തെ കിടന്നാല് ഒരു പന്ത്രണ്ട് മണിക്ക് എണ്ണിച്ചിട്ട് നല്ല മൂവിയ കണ്ടുകൊണ്ടിരിക്കും
ഓ എന്നിട്ട് രാത്രി രാവിലെ ക്ലാസ് വന്ന് ഉറങ്ങുവോ
ആഹ അ അങ്ങനെയല്ല
ആഹ
ക്ലാസ് ഇരിക്കുമ്പോഴേ മറ്റേ കന്നഡ സിസ്റ്റർമാരൊക്കെ പഠിപ്പിക്കുമ്പോഴേ എന്റെ പൊന്നൂ ഉറങ്ങിച്ചാവും പക്ഷെ ഉറങ്ങാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് വെച്ച് ഉറങ്ങണല്ലോ അങ്ങനെല്ലേ കഴിവുള്ള പിള്ളേരെ
ഓ അതെ അതെ പഠിക്കുന്നൊക്കെ ഉണ്ടോ താൻ
പഠിക്കുന്നുണ്ട് ഈ പഠിക്കണം ഒരു അരികുന്നു തുടങ്ങണം എക്സാം ആണേ ഇന്റണില് ഞങ്ങൾക്ക് ഇനി തിങ്കളാഴ്ച തൊട്ട് ഇന്റെർണൽ എക്സാം ആണ്
ആഹ ആഹ
അന്നേരം ഇപ്പം ആദ്യം വിചാരിച്ച് അവര് ഇനും വല്ല കുറച്ച് പോർഷൻസ് ഉള്ളയിരിക്കന്ന് വിചാരിച്ചു പിന്നെ ചോദിച്ചപ്പോ അവര് പറഞ്ഞ ആദ്യം തൊട്ട അവസാനം വരെയുള്ള ചാപ്റ്റർ ഉണ്ടന്ന്
ആഹ് ഹ
ഉ ഇനി പഠിക്കയൊക്കെ ചെയ്യണം അറിഞ്ഞുകൂടാ നേരത്തെക്കെ ഞങ്ങക്ക് സീനിയേഴസ് ആയിരുന്നു നോക്കാ നിക്കുന്നേ
ഇന്റെർണൽ മിസ്സുമാരാ നിക്കുന്നെ അതുകൊണ്ട് കുറച്ച് സീനൊക്കെ ഉണ്ട്
ഉം പഠിച്ച അവനൊന്നു കൊള്ളാം
ആ അതെതെ അവഡോ
ആഹ് ഇവിടെ അങ്ങനെന്നെയ ഞങ്ങക്ക് തിങ്കളാ എല്ലാരും ഞങ്ങക്ക് ബുധനാഴ്ചല്ലേ വ്യാഴാഴ്ച രണ്ടേ മോഡൽ പരീക്ഷ തുടങ്ങുവ
ആഹ
പിന്നെ
പിന്നെ എക്സാം ഒക്കെ ടഫ ആയിരിക്കും
ആഹ്
പഠിക്കുന്ന പിള്ളേർക്കുള്ള പോവാ ഉം പഠിക്കുന്ന പിള്ളേർക് എളുപ്പവ
അതെ അതെ
അന്നന്ന് പഠിച്ച എക്സാം ആവുമ്പോ പേടിക്കണ്ട ഈ പക്ഷെ എന്തോ ചെയ്യാനാ
ഉം പഠിച്ച മതി
പഠിച്ചമതി പിന്നെ മാമന്മാരൊക്കെ മലയാളിസ്ആണോ
ആ ടീച്ചേഴസ് രണ്ട് ടീച്ചർമാര് മാത്രം കന്നഡ ബാക്കി എല്ലാവരും ആ മലയാളികള
ആണോ ആഹ ആഹ്
നിങ്ങെട അവിടെയോ
ഞങ്ങുടെ ഇവിടെ ആ മൂന്ന് മിസ്സുമാര് കന്നഡ മലയാളം അറിയാം
ആഹ് ആഹ്
പിന്നെ മലയാളിസും ഉണ്ട്
ആണല്ലേ
ആഹ്
ഉം മഴയൊക്കെ ഉണ്ടോ അവ്ടെ
ആ പിന്നെ വേറെ വേറെ ബാച്ചിലെ സീനിയേഴ്സ് ആയിട്ടൊക്കെ കമ്പനി ഉണ്ടോ
ഏയ് ഞങ്ങടെ മെ വേലെ ഇനി ഒരു ബാച്ച് കൂടെ ഉള്ളല്ലോ
ആ ആ ഓ തേടിയറായില്ലേ
ആഹ്
ജൂനിയേസായിട്ടോ
ജൂനിയേസായിട്ട് ആ ജൂനിയേഴ്സ് ആയിട്ട് ബോയ്സ്മായിട്ട് കമ്പനിയുണ്ട്
ഗേൾസോ
ഗേൾസായിട്ട് കമ്പനി ഒന്നും ഇല്ല
ഉം അത് എന്നാ ഗേൾസും ബോയ്സും എല്ലാം ഒരുപോലെല്ലേ
ആ അങ്ങനെയല്ല ഹ് ഞാൻ ഓൾറെഡി കമ്മിറ്റഡാണേ അപ്പൊ ആ കൊച്ചെന്നെ ഇഷ്ട്ട പ്പെടത്തില്ല
ഓ അതന്നെനാ ആ കൊച്ച്ന് പൊസസ്സീവൊക്കെ അതൊന്നും അത്ര നല്ലഅല്ലല്ലോ
എന്നാലും അറിയുന്നില്ല നല്ലെ അല്ലേ
ഉം ശെരിയടാ അന്നാ
ആ ശെരി ഓക്കെ ഉം